ഹലോ
കേക്കാവോ?
ആഹ് കേക്കാം പറയൂ എന്തൊക്കെയ്ണ്ട് വിശേഷം?
വിശേഷം ഒന്നുല്ല. ഇങ്ങനെയിരിക്കുന്നു. ചായ കുടിക്കാൻ പോവാരുന്നു.
ഏഹ് എന്താ ചായക്ക് കടിണ്ടാക്കിയത്?
ചായെക്ക് കടി പഴം പൊരിച്ചിട്ടുണ്ട്.
പയം പൊരിച്ചിട്ട് എന്നും ഇങ്ങനെ പലഹാരം എണ്ണ പലഹാരം ഉണ്ടാക്കോ?
ഇല്ല ഇല്ലല്ല. ഇത് പിള്ളേര് സ്കൂള് വിട്ട് വെരുമ്പഴേ എന്തെങ്കിലും കൊടുക്കണോല്ലോ. ആഹ് അവർക്ക് എന്തെങ്കിലും വേണോല്ലോ?
ഏഹ് അങ്ങനെ ഇണ്ടാക്കുന്നതായിരിക്കുലേ അല്ല എന്നും ഇതേപോലെ തന്നെ സ്കൂൾ ഇള്ള ദിവസം എന്നും ഇണ്ടാക്കോ?
ഇല്ല ഇല്ല.
ഇല്ല ലേ ആഹ് എന്താ അപ്പം വൈകുന്നേരം വൈകുന്നേരം വന്നാ അവര് ആഹ് കൊടുക്കുലേ വൈകു വൈകുന്നേരം വന്നാലവര് ചോറൊന്നും കയിക്കില്ലേ?
ചോറൊന്നും കഴിക്കേലാ. ഉച്ചയ്ക്ക് പോലും കഴിക്കേലാ.
ഉച്ചക്ക് കഴിക്കില്ല. ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിള്ള ആൾക്കാരാവുലേ.
ഉച്ചയ്ക്ക് ഉം രാവിലെ ഒണ്ടാക്കുന്ന എന്തേലും കൊണ്ടോവും
കൊണ്ടോവും ആഹ് അങ്ങനെ ഇനിപ്പ എന്തായാലും ദോശ കടല അങ്ങനെ എന്തെങ്കിലും ദോശയും കടലെക്കേണെങ്കില് അതായിരിക്കും പു ട്ടെക്കേണെങ്കി അങ്ങനെ കൊണ്ടോവൊയ്ക്കാരലേ. അപ്പം അവർക്ക് കൊണ്ടോവാനും വാണ്ടി ട്ട് അതിനും കൂടിയും കൂട്ടി ഇണ്ടാക്കേണ്ടി വരുലേ
ആഹ് അതെ, അതെ, അതെ.
ആഹ് അപ്പ ഇനിയപ്പ ചോറപ്പെ ചായ കുടിച്ചിട്ടില്ല കുടിക്കണം. അപ്പ നി ചോറൊക്കെ എപ്പഴാ കഴിക്ക്യാ.
ചോറ് ഇവടെ കൊറവാ. ചോറ് വെയ്ക്കും. പക്ഷെ പിള്ളേറെക്ക് വേണ്ടാ.
പിള്ളേര് കഴിക്കേല്ലേ ചോറ്?
പിള്ളേര് കഴിക്കേയില്ല. വൈകീട്ടും എന്തേലും അപ്പം. രാവിലെ അതെ. ഉച്ചയ്ക്കും അതെ. സ്കൂളിൽ കൊണ്ടോന്ന അങ്ങനെ.
അങ്ങനെ ശീലാക്കുന്നത് നല്ലതല്ല. ചോറ് ലേശേങ്കിലും ലേശം കഴിക്കണ്ടേ. ഉം നമ്മെളെ ആരോഗ്യക്കെ. അവര് തിന്നുലല്ലെ. അവരെ പറഞ്ഞിട്ട് കാര്യല്ല. അവര്.
ആ അവര് പറഞ്ഞിണ്ട് എന്റെ ഹസ്ബൻഡും അതുപോലെയാ. കഴിക്കത്തേയില്ല. ചോറേ കഴിക്കേലാ.
അതോണ്ട് പിന്നെ ആ ഒരിതാവും അ പ്പ ആദ്യമേ നമ്മള് ചോറ്. കൊടുത്ത് ശീലാക്കിന്നെങ്കി പ്പം അവരങ്ങനെ കഴിക്കുമ്പോ മറ്റ് മറ്റുള്ളരു കുട്ടികള് അവരത്‌ കണ്ടാണ്ടല്ലേ പഠിക്ക
ആ പാത്രം തൊറക്കുപോലുല്ല അതേപോല തിരിച്ചു കൊണ്ടുവരും
ഇനിയിപ്പ ചോറ്ക്ക് നല്ല നല്ല കറികള ന്തെങ്കിലും ഉണ്ടെങ്കിലോ അപ്പഴു കഴി
ആ കഴിക്കാ മടിയാ
മടി ബിരിയാണി
നെയ്ച്ചോറ് ബിരിയാണി അങ്ങനെയൊക്കെ കഴിക്കും കേട്ടോ നെയ്ച്ചോറ് ബിരിയാണി അങ്ങനെ മദ്
ആഅങ്ങനെ കഴിക്കല് ഇപ്പ ഇന്നിപ്പ നമ്മക് അത് ഇണ്ടാക്കാ കഴിയൂലല്ലോ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ന്ന് പ്പൊ സാധാ ചോറ് അപ്പൊ ഇങ്ങളപ്പോന്താപ്പ ഉച്ചയ്ക്കൊന്നും ചോറ് വെക്കാറില്ല പ്പൊ
ചോറ് വെയ്ക്കും ചോറ് വയ്ക്കും എല്ലാസോം വെക്കും
വെക്കൂല്ലേ അപ്പൊ ങ്ങള് കഴിക്കയ് ക്കാരോ ങ്ങള് കഴികോ
ച്ച് പിന്നെവിടെ അമ്മ ഉമ്മ ഒണ്ട് ഉമ്മാ ക്ക് വേണ്ട
ആ ആ അവര് ക്ക് പ്രായയൊരുണ്ടാവുമ്പംഅവര് ക്ക്‌ വേണ്ടി വരൂല്ലേ ചോറൊക്കെ അപ്പൊ ചോറക്ക്കെ എന്താകറി എന്താ വെച്ചതപ്പോ
കറിന്ന് മീനാര് ന്ന്
മീനായിരുന്ന് അവിടെക്കെ മീനൊക്കെ കി ട്ടിണ്ടായിരിക്കൂല്ലേ ഇവിടെക്കെ പയേതാണ് മീന് വരുന്നത് ഇവിടക്കെ പയേ മീനാണ് വരുന്നത് ഇല്ല ല്ല കിട്ട്ന്നില്ല ഒക്കെ പയേതാണ് ഇതിന്റെ ടക്ക് മീനൊന്ന് എ അങ്ങനൊന്ന് കിട്ടൂലാന്ന് പറഞ്ഞാണ്ട് വന്നിലഅപ്പൊ ങ്ങനെ പച്ചക്കറിക്കെണ് വെക്കാറ് കൂടുതല് ഇന്നിപ്പോ വെണ്ടക്കക്കറി അതേപോലെതന്നെ ഉണക്കമീനും പപ്പടം പൊരിച്ചത് സോയാബി അങ്ങനെക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇതാക്കികാണ്
വെണ്ടക്ക ങ്ങനെ ഒണക്കിയെടുക്കോ അതോ കറിയായിട്ട് വക്കോ
ഒണക് ഇല്ല ല്ല ഒണക്കി എടുക്കൊന്നും ല്ല വെണ്ടക്ക ഞമ്മളെന്തയ്യ ആദ്യ നമ്മള് ഉള്ളിം തക്കാളിം ഉള്ളിം തക്കാളിയും കൂടിക്കെ ഇട്ട് കാണ്ട് വാട്ടും അതായത് വെളിച്ചെണ്ണ യിവാട്ടിട്ട് പച്ചമൊളകും അതേപോൽതന്നെ പിന്നെ ഇഞ്ചും അതേപോൽതന്നെ വെളുത്തുള്ളി അയിന്റെ പേസ്റ്റ് അതിലേക്കിടും ന്നിട്ട് പിന്നെ ഒന്നാകെ നന്നായിട്ടോന്ന് വയറ്റീട്ട് കൊറച് വെള്ളം ഒഴിച്ചാണ്ട് ഒന്ന് തെളപ്പിച്ചിട്ട് അതിലേക്ക് കൊറച്ച് മഞ്ഞപ്പൊടി മൊളക് പൊടിയും അതേപോൽതന്നെ ഇച്ചിരി മല്ലി പൊടി പൊടിടും മൂന്നു പൊടിതാക്കിയിട്ടൊന്ന് തെളപ്പിച്ച് നല്ല ഉള്ളിക്കെ നല്ലോണം വെന്തിട്ട് വെണ്ടക്കനമ്മളെന്തേയൂ അരിയും നല്ല കട്ടിയില് കൊറച്ച് വണ്ണ തിലരിയും സാമ്പാർക്കൊക്കെ മ്മള് വെണ്ടകിടുലെ അതിന്റെ ത്ര എടു ക്കുലെങ്കിലും കൊ റച്ചൊക്കെ ഇതാകിട്ട് അങ്ങനരിയും അങ്ങനെ പിന്നെ അതെന്തെയും വെണ്ട ക്ക അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ട് വെന്തിട്ട് നല്ല കുറുങ്ങനായിട്ടവെക്ക വെള്ളായിട്ട് വെച്ചവിടാർക്കും ഇഷ്ടല്ല
അമ്മടവട അങ്ങനൊന്നുംകറി ഇന്നുവരെയുംവെച്ച് കേട്ടിട്ടില്ല
ഇല്ലല്ലേ വെണ്ടക്ക അങ്ങനെക്കെണ്ട് വെണ്ടക്കങ്ങനെ പൊരിക്കലണോങ്ങള വിടെ
വെണ്ടയ്ക്കായ ഇവിടെ വേണ്ട വെണ്ടക്ക മ്മക്ക് വേണ്ട
വേണ്ട ഇഷ്ടല്ല ഞങ്ങളവിടെ വെണ്ടയക്ക ആയ മതിന്നാല്
ഞാൻഇന്നുവരെയും കൂട്ടിയിട്ടില്ലാത്തരു സാന
വെണ്ടക്ക ഞങ്ങളിവിടെ വെണ്ടക്ക ഉപ്പേരിയായിട്ട് വെക്കും വെണ്ടക്ക കറിയായിട്ട് വെക്കും വെണ്ടക്ക തേങ്ങര രച്ച് വെക്കും വെണ്ടക്ക പൊരിച്ചു വെക്കും
അല്ല കഴിക്കുന്നവർക്ക് കൊഴപ്പല്ല
ആഹ് കഴിക്കുന്നവർക്കൊഴപ്പില്ല എവിടെല്ലാർക്കും അയിനെ ഷ്ടാണ് വെണ്ടക്ക അതകൊണ്ടാണ് കൂടുതലും വെണ്ടക്ക ഇനിപ്പോഎന്തെങ്കിലും പച്ചക്കറി എന്തെങ്കിലുണ്ടാക്കണെങ്കി വെണ്ടക്കചെറുതായിട്ടൊന്നു മൊള കിടണം അതായത് ഒന്ന് കുറുക്കിടുക്കണം വറ്റ വെള്ളല്ല്യ ടൊന്ന് വറ്റീച്ചണ്ട് പോലെ അങ്ങനെ എടുക്കണം പിന്നെ എന്തെങ്കിലുക്കെ പച്ചക്കറി മീൻ കറിയൊക്കെ വെക്കാണെങ്കി വെണ്ടക്കെ അതിലേക്ക് ഉള്ളി ഉള്ളി വാട്ടിയാണ്ട് അയി ലേക്ക് വെണ്ടക്കഇട്ടാണ്ട് ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കും തക്കാളി ഉള്ളിയൊക്കെ ഇട്ടാണ്ട് അങ്ങനെയ ഉണ്ടാക്കും പച്ചമുളക് മുളകും പൊടിയും മഞ്ഞൾപ്പൊട ഇടാ അതെ അങ്ങനെ പിന്നെ തേങ്ങ ഇട്ടാണ്ട് ഉണ്ടാക്കുന്നതൊണ്ട് അങ്ങനെയോ ഇഷ്ടണ അതും ഉണ്ടാക്കണം വെണ്ട വിടെ ഭയങ്കര ഇഷ്ട ഇനിപ്പ സാമ്പാ വക്കണെിൽ അതില് വെണ്ടക തിരഞ്ഞേണ്ടാ ഞങ്ങളെല്ലാരും കഴിക്കാറി കൂടുതലും അതാ ഇഷ്ടം ആഹ് അവിടെപ്പ വേണ്ട ഇഷ്ടങ്ങൾ വൈദനങ്ങൊക്കെ എന്തെങ്കിലും കാട്ടിലുണ്ടോ വൈദന ഏഹ് മുളകടൽണ്ടോ
എപ്പോ എപ്പള്ള വൈന്നേരോ
അല്ലല്ല ഇങ്ങള് ഉച്ചക്ക് കറിക്ക് എന്തെങ്കിലും നിങ്ങള്
അല്ല കറി നമ്മള് വെക്കുന്ന അല്ല നമ്മള ഇവിടെ കറി വെ ബാക്കിയെല്ലാം വെക്കും മീന്റെ കൂടുത്ത് പച്ചപ്പയർ ബീൻസ് ക്രരാറ്റ് മറ്റ ഗോബീസ് അങ്ങനൊക്കെ വെക്കും
അങ്ങനെയൊക്കെ അതൊക്കെ കറി വെക്കുന്നാണോ നിങ്ങള്
അല്ല കറി വെക്കുന്നല്ല എല്ലാം തോരനോ തോരനോ എടുക്കു വരട്ടിയോ
ആഹ വരട്ടിയതോ അങ്ങനെയൊക്കെ വെക്കൂല്ലേ ആഹ് ഞങ്ങൾ അങ്ങനെ വെക്കലക്കല്ല ഉപ്പേരി ഇതേ പോലെ തന്നെ എന്തെലൊക്കെ ഉണ്ടവും പപ്പടം പൊരിക്ക
ആന്നെ നമ്മുക്ക് ചാറന്ന് പറഞ്ഞ ചാറ് വെക്കുന്ന ഈ മോരൊക്കെ ഇട്ട് നമ്മള് കുമ്പളങ്ങ വെള്ളരിക്ക അങ്ങനെയൊക്കെ ചാർ വയ്ക്കും തേങ്ങാ കരച്ച്
ഞങ്ങൾ പിന്നെ മോരറഞ്ഞ സാധനം ഉപയോഗിക്കല തന്നെയല്ല മോര് ഞങ്ങള് വെറുതെ പച്ചമുളകൊക്കെ ഇട്ടാണ്ട് കുടിക്കൂല്ലേ
ആഹ അതേ ഉള്ളൂ അല്ല അല്ല മോര് കാച്ച കാലാ പുളിശേരിെക്കല്ലേ
ഏഹ് നഞമ്മള് അങ്ങനെ ആ പുളശ്ശേരി അങ്ങനത്തെ സാധ്യനനോട് എനിക്ക് ഇഷ്ടം വല്ലാണ്ട് ഇഷ്ടമല്ല പിന്നെ അതേപോലെ തന്നെ നിങ്ങ ഈ സദ്യൽണ്ടല്ലോ ഒരു വെള്ള കറി അതേപലെ തന്നെ എന്തായ ഒരു വെള്ള വെള്ള കറിയാണ് പക്ഷെ എന്താ പേരന്ന എനിക്കറില്ല പച്ചടിയണോ വെള്ള പച്ചടി എന്താ കളറ് അറിയില്ല ഞാൻ ഇഷ്ടമല്ല പിന്നെ ഞങ്ങ കൂട്ടുകറിന്ന് പറയുന്നതിലേ കടല ഇട്ടിട്ടുള്ള അതാണോ കൂട്ട മത്തങ്ങയും കടലൊക്കെ ഇട്ടാണ്ടുള്ള കറിയെല്ലാം കൂട്ടുകറി പയർ ആ അതെനിക്ക് ഭയങ്കര ഇഷ്ട അയില് ശർക്കര ഇടൂലേ മധുരല്ലേ അയ് ഇണ്ടാവ്? ആ ശർക്ക അതെനിക്ക് ഭയങ്കര ഇഷ്ടാ ണ് ആ കൂട്ടുകറി അതേപോലെ തന്നെ പുളിഞ്ചി പുളി ഇഞ്ചി, രസം അങ്ങനെ സദ്യക്കെ കൂട്ടോ മക്കള് സ
ആ അതൊക്കെ കഴിച്ചോളും.
അതൊക്കെ കഴി
അങ്ങനെ ആഹ്, അങ്ങനെ അങ്ങനെ സാധാ ചോറും കറി സദ്യയും മടിയാ ഏറ്റവും ഇഷ്ടം കുഴിമന്തി.
കുഴിമന്തി ആഹ് അതിപ്പ നമുക്കെന്നും കിട്ടില്ല, അതിപ്പോ എല്ലാർക്കും ഇഷ്ടാ ണ് പക്ഷെ,
ആ അത് നമ്മക്കിവിടെ തൊട്ട് താഴെ കടയുണ്ട് അപ്പൊ അവിടെ പോയി മേടിക്കും.
അവിടെ പോയിട്ട് വാങ്ങീട്ട് കഴിക്കും ആഹ് ആഹ് അപ്പൊ റ്റൂലേ ആഹ് അതാണ്. തൊട്ടടുത്ത് പിടി ഇണ്ടായാലും കൊഴപ്പ പെട്ടെന്ന് വേം പോയിട്ട് വാങ്ങാനും കഴിയും.
അതുകൊണ്ട ഏറ്റവും പാട് നമുക്ക് തൊട്ടടുത്ത് ഉള്ളത് കൊണ്ടാ
ആഹ്, അത് എന്നും കഴിച്ചാ നമ്മളെ ശരീര ത്തിനെന്നെ ഭയങ്കര പാടാണ് പണികിട്ടും ലാസ്റ്റ്, ആഹ്. ഉം, എന്നു ഇങ്ങനെ കഴിക്കയാണെങ്കിൽ നമ്മളെ ശരീ നമ്മളത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല കുഴി മന്തിയൊന്നും അതാണ്. ഭയങ്കര ഇതാണ് നമ്മക്ക് പിന്നെ ഇപ്പ നമ്മളൊന്നും കാണൂല, ഇപ്പ അമ്മള് ഇങ്ങനെ കഴിക്കും പിന്നെ പാവീല് നമ്മക്ക് ഇതേപോൽ തന്നെ പുറത്ത്ന്ന് എന്തെങ്കിലൊക്കെ കഴിച്ചിങ്ങനെ നിന്ന് കഴിച്ചാൽ അമ്മക്ക് അമ്മളെ ആരോഗ്യം തന്നെ അമ്മക്ക് വേറെ വല്ല അസുഖവും പിടിക്കും. അവര് ടേസ്റ്റിനൊ ക്കെ വെല്ല വേറെ എന്തെങ്കിലൊക്കെ കൂ ട്ടുന്നുണ്ടാവും ഇപ്പ നമ്മള് ഇണ്ടാക്ക്‌ന്ന പോലെ ആവൂല ഓല് ഇണ്ടാക്ക് നമ്മള് ഇപ്പ വീട്ടില് ഇണ്ടാക്ക്‌മ്പം അയ്ന്ന്ക്ക് വേറെ പ്രത്യേകിച്ചൊന്നും കൂട്ടൊന്നു ഇല്ലല്ലോ പക്ഷെ പക്ഷെ അവര് ടേസ്റ്റിനും വേണ്ടിട്ട് പലതും കൂട്ടും അതുകൊണ്ട് അവര്ത് നല്ല ടേസ്റ്റു ഉണ്ടാവും അപ്പ അമ്മള് വാങ്ങിപ്പോയി കഴിച്ചും കഴിക്കും ചെയ്യും പക്ഷെ അത് അമ്മക്ക് നല്ല ആരോഗ്യത്തിനും ശരീരത്തിനൊക്കെ നല്ല കേട് വെരും പിന്നെ അയിന്റെ ശേഷം അതേപോൽ തന്നെ ഞങ്ങളെ ഇവിടെ തന്നെ കൊറച്ചും ഒന്ന് ആഹ്, ആ കുട്ടി മ് ഹ് ഇതേപോൽ തന്നെ വീട്ടിൽ ഇണ്ടാക്കുന്ന ഭക്ഷണൊന്നും കഴിക്കൂല എന്നും പൊർ ത്ത് പോയിട്ട് കഴിക്കും, വീട്ടില്ണ്ടാക്ക്‌ന്ന ഭക്ഷണം അവര്ക്ക് ഇഷ്ടല്ല അങ്ങനെ അവൻക്ക് പിന്നെ അവന് എന്തെയ്ത് പക്ഷെ ഇക്കാണെങ്കിൽ ഈ ഹോട്ടൽ ഭക്ഷണം കഴിച്ച് കഴിച്ച് കഴിച്ച് അവര് ഉണ്ടാക്കുന്ന മായങ്ങളൊക്കെ വയറ്റിന്റെ ഉള്ളിലുള്ളിലായിട്ട് ലാസ്റ്റ് ആ കുട്ടി മരിച്ചോയി.
ആഹ് അതെ അല്ലേ ആഹ് ആഹ്
ആഹ് എന്നും സ്ഥിരം കഴിക്കാൻ വെന്നു ഈ കുട്ടി എന്നും കഴിക്കും വീട്ടില്ള്ള ഭ ക്ഷണം ഇത് ഇങ്ങനെ ഓർ അതേപോലെ പൈസെയിം വാണം കുട്ടി എന്നും കഴിക്കും കുട്ടിക്ക് ആം കുട്ടിക്ക് അയിന് സാധാ ഭക്ഷ ണൊന്നും ഇഷ്ടല്ല ഇങ്ങൻത്തെ പൊർ ത്തു പോയാണ്ട് കഴിക്കണം അത് ശീലായി പോയി ഇന്നട്ട് കുട്ടി ഇല്ലാ പൈസ ഇങ്ങട്ട് ട്ട് ലാസ്റ്റ് അയിനെ ഏഹ് എന്താണ് ശരീരത്തിലൊക്കെ ഭയങ്കര കേടൊക്കെ ആയാണ്ട് മായല്ലേ ചെല ഇതിലൊക്കെ അജിന മുട്ട അങ്ങൻത്തൊക്കെ ചേർത്താ തന്നെ ഞമ്മക്ക് ഭയങ്ക പച്ചക്കറി ബിരിയാണി ആഹ് അതൊക്കെ ചേർക്കും. അപ്പ നമ്മക്ക് ബിരിയാണി ഒക്കെ അജ്നാ മുട്ട ഒക്കെ ചേർത്താണ്ട് ഇണ്ടാക്കുമ്പം നമ്മക്ക് നല്ല രസ ഇണ്ടാവും തിന്നാന് പക്ഷെ അത് പിന്നീടാവും നമ്മള അതിന്റെ ഇതറിയ്, അങ്ങനെ ഹെ ഫുഡൊക്കെ ഞമ്മള് പരമാവധി മ്മളെ വീട്ടിലുണ്ടാക്കുന്ന പണ്ടുള്ളോ ലൊക്കെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെയാണ് കൂടുതൽ കഴിച്ചിട്ടുണ്ടാവുക പൂള-
ഇപ്പൊഴത്തെ പിള്ളേർക്ക് അതൊക്കെ എന്താന്ന് പോലും അറിയത്തില്ല
ഇപ്പത്തെ കുട്ടികൾക്കതൊന്നും അറിയുന്നില്ല അറിയത്തില്ല അത് കഴിക്കലും ഉണ്ടാവൂല ചക്കരക്കെഴങ്ങ് ഒക്കെ ചേമ്പ് ചേന അങ്ങനെ നട്ട് വളർത്തിണ്ടാക്കയും ചെയ്യും ഇപ്പാരും നട്ട് വളർത്താനും ഒണ്ടാക്കെ ഇവിടെ കൃഷി എന്നാല് അങ്ങനെ വല്യ കൃഷിയൊന്നുല്ല കൊറച്ച് പൂളണ്ട് അതേപോലെ തന്നെ വായണ്ട് പിന്നെ ഞങ്ങള് തക്കാളി കൃഷിയെ യ്തിട്ടുണ്ട്
പൂളയോ പൂളെ ആഹ് കപ്പെ കപ്പെ
ഇങ്ങള് കപ്പ ആഹ് ഇങ്ങള് കപ്പ ബിരിയാണി കഴിക്കാറുണ്ടോന്ന് കപ്പ ബിരിയാണിക്കെ ഇഷ്ടാണോ ഉം ഞങ്ങളിവിടെ അയിന് പൂളാന്നാ പറയല് ഞങ്ങള് പൂളാന്നും പറയും കപ്പാന്ന് പറയും ചില ഭാഗത്ത് ചേനയോ ചീനിയോ അങ്ങനെ എന്തോന്ന് പറയൂന്നാ തോന്നുന്നെ ചെല ഭാഗങ്ങളി ചീനിന്ന് പറയും ആഹ് അങ്ങനെയും പറയുണ്ട് അപ്പം എന്താണ് ആഹ് സ അതും പിന്നെ അങ്ങനത്തെ വൈതണങ്ങ വെണ്ടക്ക അങ്ങനത്തെ കൊറച്ച് കൊറച്ച് കൃഷികളൊക്കെ ഉണ്ട് പിന്നെ അതേ തന്നെ കൈ കൈതച്ചക്കഇല്ലെ അത് പിന്ന ആഹ് അതുണ്ട് പിന്ന അമ്പഴങ്ങല്ല്യേ അമ്പഴങ്ങ ണ്ട് അമ്പഴങ്ങ കേ ട്ടിട്ടുണ്ടോ അച്ചാർ ഇടും അതേപോലെ തന്നെ ഉപ്പിലിടും ഒരു ചേരി പോരെ ഉള്ളില് ണ്ടാവുവ അങ്ങനത്തൊര് ഞാൻ വിളിക്കാട്ടോ ങ്ങക്ക് ഞാൻ വിളിക്കാട്ടൊ ഞാൻ വിളിക്കാ ങ്ങക്ക് ശെരി
ആഹ് ആഹ്